കേക്കുന്ന്ണ്ടോ
ആ ഇണ്ട് കേക്ക്ന്ന്ണ്ട്
ആ ആ അ
പിന്നെന്താ എന്താ വിശേഷം
പിന്നെന്താ നല്ല വിശേഷം ഞാനിങ്ങനെ ആലോയിക്കായ്ന്നേ നമ്മളെ ആ വെള്ളപ്പൊക്ക ഇണ്ടായതൊക്കെ
ആ അതാന്നെ ഇനി അ എന്താ അട്ത്ത മാസം മുതൽ ഈ മാസം ലാസ്റ്റ് ഒക്കയിട്ട്നി മഴ വ വരാൻ തുടങ്ങല്ലേ
മഴ വരാൻ തുടങ്ങായി ഇപ്പൊ ഇവിടെയൊക്കെ ഉച്ചതിരിഞ്ഞാ ഇടി മഴയാണ്
മ്
പേടിയാണ് ഇവിടെ ഒന്ന് രണ്ട് തവണൊക്കെ ഉരുൾ പൊട്ടിയതാണ് എല്ലാ ആ ഉരുൾപൊട്ടിയതാണ് എല്ലാ വർഷ് പ്പ ഇവിടന്ന് മഴക്കാലായി ഉരുൾപൊട്ടുന്നതിന് മുന്നേ ആളുകളെ ആപുഴേന്റെ ഭാഗത്തിന്നുള്ളവരെ എല്ലാം മാറ്റി പാർപ്പി ക്കും നമ്മള് ഇവിടെ അടുത്തൊരു സ്കൂൾ ഇണ്ട് ആ സ്കൂളിലേക്ക് മാറ്റ് മാറ്റി താമസിപ്പിക്കാണ് ചെയ്യാറ്
അഹ് ശരി ആ ആ അ ആ ഇവിടെ എന്താന്ന് വെച്ചാ ഇവിടെ അട്ത്ത് കൊർച്ച്ങ്ങട് പോണം അവിടെ ഒരു പാലണ്ട് പാല എന്താന്ന് വെച്ച പിന്നെ വെള്ളം മഴയൊക്കെ തൊടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കി അവരിപ്പോര് ദിവസം മഴയൊക്കെ നിക്കാണെങ്കി ആ പാലം അങ്ങനെങ്ങട് നെറയും പിന്നെ അപ്പുറത്തെ ഭാഗത്തേക്ക് വണ്ടി പോവാൻ പറ്റ്
പോവില്ല മ് മ് അങ്ങനെ തന്നെയാണ് ഇവിടി കാരണം പാലം ഹൈറ്റ് ഉയരല്ലാതോണ്ടേ പാലത്തമ്മക്ക് വെള്ളം കേറും അതേപോലെ വെടൊര് സ്കൂള്ണ്ട് പുഴേന്റെ അടുത്ത ആ സ്കൂള് മൊത്തം വെള്ളം കേറീട്ട് ബുക്സ് ഒക്കെ നാശായി ബെഞ്ചും ഡസ്കൊക് ക്കാകെ ക്ളാസ് റൂമ്കൾക്യോക്കെ വെള്ളം കേറി ചളിയൊക്കായി നല്ല ബുദ്ധിമുട്ട് - ട്ടായിരുന്നു മ് ഇപ്പൊ മഴ വരാന്ന് ആലോയ്ക്കുമ്പോ പേടിയാണ് കാരണം നല്ല പോലെണ് വെള്ളപ്പൊക്ക ണ്ടാവ്ന്നേ ഇപ്പൊ ആ് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞില്ലേ ഇപ്പ വയ വയനാട്ടിലാ ഉരുൾപൊട്ടി ഒരുപാട് പേരുടെ ജീവൻ നശിച്ചത് ഈ ആഹ് കുറേ ദൂരന്നൊക്കെണല്ലോ കൊറേ അവശിഷ്ടങ്ങള് കിട്ടാനും ണ്ടല്ലോ ഇപ്പോ മ്മ് പോ അതൊക്ക ആലോയ്ക്കുമ്പോ ഭയങ്കര അത്ങ്ങനെ ആലോയ്കാണ് ഇര്ന്ന്
മ്മ് ശര്യാണ് മഴ വരാന്ന് പർഞ്ഞാല് നമുക്കിപ്പോ ഈ ഈ വെള്ളല്യാത്ത വേനൽക്കാലത്താണെങ്കി വെള്ള ല്യാത്തൊരവസ്ഥ
വെള്ളല്ല്യ ആ അതാണ് വെള്ള ല്ലാത്തവർക്ക് പ്പമഴ പെയ്യാന്ന് പറയുമ്പോ ഭയങ്കര ഒരു ഇത് കിട്ടുന്ന പോലെയാണ്
മ്മ് അതന്നെ പഷെ അല്ലാത്ത ഭാഗം ഭയങ്കരം മ് അതന്നെ
വൈകുന്നേര ആവുമ്പോഴത്തേക്ക് കാറ്റടിച്ച ആഹ് ഈ റബ്ബർക്കെ ക്കെ വീടിന്റെ ചുറ്റുവറ റബ്ബറൊക്കെ ണ്ടാവുന്നോണ്ടെ കാറ്റൊക്കെ ടിക്കുമ്പോ പേട്യ കുട്ടികളേം കൊണ്ട് വീടിനകത്തി രിക്കുമ്പോഴേ ഉം
വീട്ടിന്റെ മേളിക്ക് വീഴ അങ്ങനെള്ള പ്രശ്നങ്ങള്
ആഹ് ഇപ്പോ എഹ് വാർപ്പിന്റെ വീടാണന്ന് പർഞ്ഞിട്ട് കാര്യല്ലല്ലോ നല്ല കനള്ള ഒരു മരം വീണ്ട്ട്ണ്ടെങ്കി തന്നെ ആഹ് പഴയെ കെ തൊറപ്പൊന്നും ഇപ്പ ഇല്ല ഒന്ന
ഉം അതെ അതെ അതെ ഉം ഉം അങ്ങനെ പ്പൊ ന്ന് ങ്ങക്ക് അപ്പൊ വെ പ ഇവിടന്ന് ഈ ദുരിതാശ്വാസ ക്യാമ്പ് അങ്ങനെയൊക്കെ
ആഹ് അങ്ങനെ തന്നെയാണ് ആഹ് അങ്ങനെ മാറ്റി താമസിക്കും ദുരിതാശ്വാസ ക്യാമ്പാണ് ഇവിടെ സ്കൂ അപ്പൊ സ്കൂള്നൊക്കെ അവധിയായിരിക്കുല്ലോ ഏഹ് സ്കൂൾന് അവധി കൊടുക് കുമ്പോ അപ്പൊ അവിടത്തേക്ക് മാറ്റാണ് ചെയ്യ ഉം
അഹ് ശെരി സാധനങ്ങളൊക്കെ ഭയങ്കര നാശനഷ്ടം സംഭവിക്
നശ അതാണ് ഒക്കെ നല്ല നല്ല സാധനങ്ങൾ എല്ലാവരുടെയും നശിച് ച്ചു പോഉം അതൊക്കെ ആലോയ്ക്കുമ്പഴാണ് സമാധാനം പോവ
ഉം
ഒക്കെ ഒരു പാകത്തിനല്ലല്ലോ ഇപ്പോ മഴയാണെങ്കിലും ഇടിയണെങ്കിലും ഒന്നിച്ച് ങ്ങോട്ട് വരും ആഹ് ഇനിപ്പ ചൂടാണെങ്കില് പ്പൊ കൊറച്ചു നാളെ ന്തോര് ചൂടായിരുന്നു ഉം
ഉം പയ് ചൂടാണെങ്കി ചൂട് മഴയാണെങ്കി മഴ അങ്ങനൊര് അവസ്ഥേണ് പ്പൊ ങ്ങനെ ഹലോ
കൊയപ്പല്ല്യ വെള്ളപ്പൊക്ക ണ്ട ല്ലെ വെള്ളപ്പൊക്ക ണ്ടാവുന്നതിന് ന്നർഞ്ഞാല് ആള് ക്കൾടെ ജീവ അഭായപ്പെടുമ്പഴാണ് പേടി
ശര്യാണ് ശര്യാണ്
കാര്ണ ന്താ ച്ചാ നമ്മളിപ്പോ കുടുംബത്തോടെ അങ്ങട്ട് പോവാണെങ്കി കൊയ പ്പല്ല്യ പഷെ അതിൽ ഒന്നോ രണ്ടൊക്കെ ബാക്കി വെച്ചിട്ട് പോകുമ്പോഴാണ് പെ ഇത് ആലോയ്ക്കാൻ പറ്റാത്തത്
അതെന്നെ ഉം
അങ്ങനെ എത്രേണ് ആഹ് വ വയനാടിനെ കുർച്ച് ആലോയ്ച്ച് കഴിഞ്ഞാല് ആഹ് ഒര് സമാധാനം നമുക്ക് ഇപ്പഴും ഉണ്ടാവില്ല ഒറങ്ങാൻ പോലും പേടിയായിരിക്കും
അതെ അതെ അതെ അതെ ഉം എന്താ ഇവടെന്ന് വെച്ചാ ഈ പാലത്തിന്റെ പ്രശ്നം ഒഴിച്ചാ അങ്ങനെ വല്യ വെള്ളം കേ ല്യാ നല്ല മഴങ്ങട് പെയ്യണം ഉം ഇല്യ ഇല്യ
ഇവിടെ ഞങ്ങക്കൊക്കെ നല്ല മഴെയ്താ നല്ല പേടിയാണ് ഉം
മഴ നല്ല വെള്ളൊക്കെ കേറീട്ടല്ലേ പിന്നെ നിങ്ങള് അപ്പോ അവ്ട്ന്ന് പ്പഴെപ്പോ ഇവിട്ക്ക് വെര വീട്ടിൽക്കൊക്കെ എങ്ങനെ വെരാ
പിന്നെ ഒക്കെ അടങ്ങീണ് അഹ് തോന്നുമ്പോ അടങ്ങീന്ന് തോന്നുമ്പോ നമുക്കതിനുള്ള അറിയിപ്പ് തെരും അപ്പം നമ്മളവിട്ന്ന് മാറും
അഹ് ശെരി ഉം ഉം
ക്ലീൻ ചെയ്യാനും താക്കാനൊക്കെ ആള്കള് നല്ല നാട്ടില്ള്ള എല്ലാവരും കൂടി നല്ല സഹകരണാണ് അപ്പൊ അത് കൊണ്ട് ബുദ്ധിമു ട്ടൊന്നൂല്ലാതെ എല്ലാം ചെയ്തു തരും. എല്ലാവരും നല്ല
പഞ്ചായത്ത്ന്നത് ഒക്കെ സഹായണ്ടോ? അങ്ങനൊക്കെണ്ടായാ
ആഹ് പഞ്ചായത്ത്ന്നായിട്ട് സഹായങ്ങളൊന്നുല്ല. ഇന്നാ നാട്ട് ല്ള്ളവര് നന്നായിട്ട് സഹായിക്കൂട്ടൊ. എല്ലാവരും നമ്മൾടെ നാട്ടില്ള്ളവര് തന്നെയന്നല്ലേ ഇപ്പൊ എല്ലാവരും. അപ്പം അവരെല്ലാവരും നന്നായിട്ട് സഹായിക്കും
അയ്ശെരി ഉം ഉം. അപ്പൊ നമ്മള് ഈ ഡ്രെസ്സ്കളൊക്കെ എന്താ ചെയ്യ? അപ്പ അങ്ങട് കൊണ്ടോവാ ചെയ്യാ?
ആഹ് ഒക്കെ നമ്മളവ്ട്ന്ന് മാറ്റും. അല്ലെങ്കി നമ്മള് വീടിന്റെ മുകളിലേ ക്ക് നെലണ്ട്ന്ന്ണ്ടെങ്കി നമ്മള് വീടിന്റെ മുകൾലെത്തെ നെലയിലേക്ക് മാറ്റും.
മാറ്റും ആഹ് ആഹ് ഉം
പിന്നെ ക്കെ അലമാരികളക്കെ വെള്ളം കേറി.
കേറും ഉം അയ്ശെരി ഉം ഇത് പിന്നെ വെള്ളപ്പൊക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വെര്മ്പോ പിന്നെ ഒന്ന്ന്ന് തൊടങ്ങണ്ടേ.
ആഹ് വേണം. ഒന്നീന്ന് തൊടങ്ങണം. അതാണ് വലിയൊരു സങ്കടം ഉം
ശെ എന്താ ചെയ്യാ. വെള്ളപ്പൊക്കം വന്നാല്ള്ളൊരവ സ്ഥ മഴ കൂട്തല് പെയ്താള്ളൊരവസ്ഥ ഇതാണേ. വെള്ളം കേറ്ന്ന സ്ഥലങ്ങളിലും ഇപ്പ വേഗം വെള്ളം കേറിട്ട്ണ്ടെങ്കി അവ്ടെള്ള ആൾക്കാര്ക്കാണെങ്കി അ തും വല്യ ബുദ്ധിമുട്ട് എന്ത ചെയ്യും? ഉം ഈ പൊഴേടെ അട്ത്ത് ള്ളവരും അതുപോലെ തന്നെ അങ്ങനെ കായല് അങ്ങനൊക്കെ ഉണ്ടാവ്ണോർത്തൊ ണ്ടാവുമ്പോ വേഗം വെള്ളം കേയറ്ണ്ടാവൂലെ?
വെള്ളം കേറും. ആഹ് അതാണ്. ഇവിടെ കായലൊന്നൂല്ല പൊഴേണ് പക്ഷേ മല ഏരിയ ആയതോണ്ടേ മലേന്ന് ഒന്നിച്ച് വരുന്ന വെള്ളം
വെള്ളം അയ്ശെരി. അങ്ങന്ണ്ടല്ലേ ഹലോ ഹലോ
കേൾക്ക്ന്നില്ലേ?
ആഹ് ഇപ്പ കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട്. എന്ത് മലേന്നേ
ഉം മലാ മലേന്നാണ് മലേല് മഴ പെയ്യുമ്പോ ഒന്നിച്ച് വെള്ളം വരേല്ലേ മലേലല്ലേ ആദ്യം ചെലേസമയം മഴണ്ടാവുവ. മലേല് പെട്ടെന്ന് മഴണ്ടാവും. അപ്പൊ മലേന്ന് ഒന്നിച്ച് വെള്ളം വര്മ്പോ പൊഴയിലൊക്കെ തിങ്ങി നറയാണേ
ആഹ് ആഹ് അയ്ശരി ഉം ഉം അതാണ് ഇത് പെട്ടെന്ന് വെള്ളം കേറാ
ആഹ് അതാണ് പെട്ടെന്ന് വെള്ളം കയറുന്നെ. ഉം അതിന്റെ ചുറ്റുപാകൊള്ള എല്ലയിടത്തേ ക്കും വെള്ളം കേറും. അത്കൊണ്ടാണ് ഉം ഉം
ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ എന്താണ് പള്ളികളിലും അത്പോലെ തന്നെ അമ്പലങ്ങളിലോ ഒക്കെ ഇങ്ങനെ ആൾക്കാരെനെ ഇങ്ങനെ താമസിപ്പിക്കുന്നതൊക്കെ.
ആഹ്
പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിലൊന്നും സൗകര്യം ഇല്ലാതെ വരണ സമയത്ത് അങ്ങനൊക്കെ താമസിക്കാറുണ്ട് എന്നുള്ളത്. ആഹ്
പിന്നെ അതും അല്ല ഒരു ഉകു അത്രെ ആളുകളെ നമുക്ക് അവര്ക്ക് അവിടെ കൊള്ളാൻ പറ്റണ്ടേ കൊള്ളാതെ ആവുമ്പോ അവരെന്തായാലും വേറുള്ള ഭാഗത്തേക്ക് മാറണ്ടേ. അതാണ് ഉം
ആ ശെരി ഇവിടെന്ന് വച്ചാ ആ പാലം ഒരു വട്ടം ന്നാ വെച്ചാ നല്ല വെള്ളം പൊങ്ങി അത് അത ട്ട അങ്ങനട്ടോ അങ്ങന വന്നെക്ക്‌ണത് നമുക്കങ്ങനുള്ള പ്രശ്നങ്ങളൊന്നുല്ല്യ നല്ല വെള്ളം പൊങ്ങിട്ട് പാലത്തിന്റെ മോൾക്കൂടെ മരങ്ങള്ളൊക്കെ വല്യയ വല്യയ മര മരങ്ങള്ളൊക്കെ വന്ന് അടഞ് മണല് അങ്ങട്ട്
ഉം
കുഞ്ഞങ്ങട്ട് കൂടി എന്താ വച്ചാ കരെൽക്കെക്ക മണല് ഇങ്ങ്ട് എട്ത്തു ഈ മറ്റേ ഈ പാലത്തിന്റെ മെൾ വരെ മണൽ മണലും ഇങ്ങട്ട് വണ് കേറിയിട്ട് നമ്മള് പിന്നെ ഈ വെള്ളപ്പൊക്കൊക്കെ കഴിഞ്ഞിട്ട് അതുവഴി പോണ സമയത്ത് വേറെ ഏതോ ദ്വീപിൽ നമ്മൾ പോയോരെ അവസ്ഥ അത്രയും മാറ്റം വന്നിരിക്കണം അവിടൊക്കെ ഉ ഉ എന്നിട്ട് എന്താന്ന് വെച്ചാ ഈ മണ്ണ് മാന്തിയൊക്കെ വന്നിട്ട് ആ മണ്ണൊ ഒക്ക മാറ്റി തോടങ്ങുമ്പോഴാണ് പിന്നെ ബാക്കി നിക്കുന്ന വെള്ളക്കെ പോയിട്ട് ആ ശെരിയായത് എന്നിട്ട് ഒരു ആ ഒ ഒരുതവണ എന്നിട്ട് ആൾക്കാര് വന്നിട്ട് ഈ മറ്റേ ബലക്ഷയം നോക്കണ ആൾക്കാരുണ്ടാവുമല്ലോ ഉദ്യോഗസ്ഥ അത്തമാര് ആ ആ അതെ അതെ അതെ എന്നിട്ട് ഇത്രയും ഇതായിട്ട് ആദ്യമായിട്ടാ വന്നിരിക്കണന്തേ എന്ന് വെച്ചാ അത്രയും വലിയ മരങ്ങളൊക്കെ ക്കെണ് അയ്ന്റെ മോളിൽ അടഞ്ഞു കൂടി നിന്നിരുന്നത് അപ്പോ അതു വഴി നല്ല ബസ്സും വലിയ വലിയ വാഹനങ്ങളൊക്കെ പോണതല്ലേ അപ്പോ എന്തെ ഈ മറ്റേ നരക്കമ്പികൾ ഉണ്ടാവല്ലോ രണ്ടു ഭാഗത്തെയും അപ്പൊ അതൊക്കെ പോയ സ്ഥിതിക്ക് ആ പോയി സ്ഥിതിക്ക് ഇനിയിപ്പോ പാലം പൊ പൊട്ടി വീഴാനുള്ള സാധ്യത ഇണ്ടോന്ന് അറിയില്ലല്ലോന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ നോക്കിയന് ശെ ശേഷമാണ് പിന്നെ അതു വഴിയുള്ള യാത്രൊക്കെ തുടർന്നിട്ട് ആ അതെ അതെ അങ്ങനെ കുറെ ബുദ്ധിമുട്ടായിരുന്നുട്ടോ ആ ഭാഗങ്ങളിലേക്കൊക്കെ ജോലി ജോലിക് പോകുന്ന ആൾക്കാരൊക്കെ എന്തോരം വളഞ്ഞിട്ടാണ് ഉം അതെന്നെണ് ജോലീനൊക്കെ ബാധിച്ചു പിന്നെ എന്താ ആ ബുദ്ധിമുട്ടാണ് നമുക്ക് വെള്ളം കേറിയില്ലെങ്കിലും ഈ വെള്ളപ്പൊക്കം കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നതാണെ
ആഹ പിന്നെ അതല്ല നമുക്കുള്ള ഭക്ഷണം കാര്യങ്ങള്ളൊക്കെ കൊണ്ടുവരണങ്കിൽ നമുക്ക് യാ യാത്ര ചെയ്യണെങ്കിൽ യാത്ര ചെയ്യുന്ന സ്ഥലം മൊടങ്ങി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടല്ലേ ഉം ന്യൂസിലൊക്കെ ന്യൂസ്‌ ഇപ്പൊ വാർത്തയൊക്കെ കാണുമ്പോ നല്ല ടെൻഷൻ ആണ്
ആഹ അതന്നെ എന്താ ചെയ്യ വെള്ള പൊ ക്കം വന്നാലുള്ള ബുദ്ധിമുട്ട് അതാണ്
ഉം ഉം ഉം
ടെൻഷനാവണ്ട ഇനി മഴയൊന്നും പെയ്ത്ട്ടുണ്ടെങ്കി വെള്ളപ്പൊക്കമൊന്നും വരാതൊയിരി.
ഉം ഇരിക്കട്ടെ അതന്നേണ് ഇപ്പഴത്തെ പ്രാർത്ഥന അതെന്നേണ്. കാര്ണം ഇനിയിപ്പ മഴക്കാലം തന്നെ ആയില്ലേ ഇനിയിപ്പ താ തുടങ്ങാനായില്ലേ മ മെയ് മാസം ആവുമ്പഴത്തേക്ക് മഴ തുടങ്ങാനായി. അപ്പൊ നല്ല മഴയായിരിക്കും ഉം.
ആഹ് മഴയാവുമ്പോ അടച്ച് മഴ നിക്കുമ്പോഴാണ് പേടി നല്ലപോലെ അട ച്ചു മഴ നിന്ന് കഴിഞ്ഞാലേയ് അപ്പഴാണ് പേടി അപ്പൊ ഈ പൊതിർന്നിട്ടല്ലേ ഉരുൾപൊട്ടല്ണ്ടാവാ മണ്ണ് പൊതിർന്ന് മലയിടിഞ്ഞ് പോരല്ലേ ചെയ്യാ. അപ്പൊ പിന്നെ അതിന്റെ താഴ് വരയില്ള്ളത് ക്കവത് തൂത്ത് തൊടച്ച് പോവും അതാണ് ഉം. ന്നാ പിന്നെ ആയിക്കോ ഇല്ല്യല്ല ആഹ് ശെരിയാവും ശെരിയാവും ഇന്നായിക്കോട്ടെട്ടോ.
ആഹ് ശെരി ശെരി ശെരി.
ശെരി ശെരി.